ഹലോ
ആഹ് ഹലോ എന്നോടുക്കാ ആഹ് കേക്കുന്നുണ്ട് കേക്ക കേക്കാൻ പറയാനില്ലേ ചായ കുടിച്ചാ
ഇല്ല ഞാനേ കുട്ടികളെ കൊണ്ടുരാൻ വേണ്ടി ഇപ്പെ ഇങ്ങനെ റോഡിക്ക് എറങ്ങിയിരിക്കാ ഇവിടുന്ന് കുട്ടികളെയും കൊണ്ട് പോയിട്ട് ആഹ്
ചായകുടിക്കണം എന്നാ ആക്കിയെ കുട്ടികൾക്ക്
ചായ അല്ലാ മാങ്ങയിണ്ട് അപ്പെ അത് ജ്യൂസ് അടിച്ച് കൊടുക്കാ വിചാരിച്ചിട്ടാ എന്തെങ്കിലും ദിവസം എന്തെങ്കിലും ഓരോന്നും വാണല്ലോ അപ്പൊ ഒന്നും ഒന്നും കാണനല്ല അപ്പൊന്ന് അത് മാങ്ങ ഒണ്ടായിരുന്നു അപ്പൊ അതുണ്ടൊരു ജ്യൂസ് അടിച്ചു കൊടുക്കാ വിചാരിച്ചിട്ടാ
ഷെയിക്ക് ആക്കായിരുന്നില്ലേ
എനെ
മാങ്ങാ ഷെയ്ക്ക് ഒണ്ടാക്കായിരുന്നില്ലേന്ന്
മാങ്ങ ജ്യൂസ് അടിച്ച് കൊടുക്കാ വിചാരിച്ചിട്ടാ
ഷെയ്ക്ക് ആയിരിക്കും കൊറച്ചുകൂടി ടേസ്റ്റ് ഇണ്ടാവ പാൽക്കട്ടയക്കെ ഇട്ടിട്ടേ
ഞാന് താഴ്ത്തീലാ വെച്ചത് ഫ്രീസറിൽ വെച്ചിട്ടില്ല
ആണോ നല്ല രസ ഒണ്ടോ ഐസ്ക്രീമോ
ആഹ്
ടേസ്റ്റും ആയിരിക്കും നല്ല കട്ടിയായിട്ടിരിക്കുമ്പം
ആഹ് ഐസ്ക്രീമും ഇത് പാല് കട്ടായാക്കിയതും അല്ലേ
ആഹ്
ആഹ് അടിച്ച് നോക്കിട്ടിയില്ലാ
ആണോ നല്ല രസാണോ
ഏഹ്
ഉംഹ്
പിന്നെ ആഹ് വീട്ടില് ഇണ്ടാക്കണെ
ആഹ് വീട്ടിലാക്കിട്ടാണ് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ
അതെ രാവിലെ പറയണെങ്കിൽ ഫ്രീസർക്കൊന്ന് കേറ്റിയാരുന്നു
ആഹ് ആഹ് ഒരു ബോള് കപ്പ് ഐസ്ക്രീം മേടിച്ചാൽ മതി.
ആഹ് ഇനിയിപ്പൊ നടക്കുവോ ഇനിയിപ്പോ ഏതായാലും അവര് വരാനായില്ലേ ഉം ഇനി അടുത്തേല് നോക്കാം.
ട്രൈ ചെയ്ത് നോക്കെ
ആഹ് നാളെ പിന്നെ മാങ്ങ ഒണ്ടാവില്ല നമ്മൾക്ക് ആവശ്യള്ള സമയത്ത് മാങ്ങ ഒണ്ടാവില്ല.
വീട്ടിലെ മാവാ
അല്ല കൊടുന്നതാണ് കടയിന്ന് വാങ്ങി കൊടുന്നതാണ്.
ഉം കടയില് മാങ്ങാപ്പഴത്തിനെന്ന വെലയാല്ലേ വീട്ടില് മാങ്ങ പ്പഴണ്ടാവുമ്പോ അയിനൊരു വെലയുണ്ടാവുല്ല.
അതെ അപ്പൊങ്ങനെ വീണ് തായി മുറ്റത്ത് കൂടെക്കെ പോയാലും ആർക്കും വേണ്ടേരൂല
ആർക്കും വേണ്ട
കാശൊടുത്ത് വാങ്ങുമ്പളേ അയിന്റെ വെല അറിയുള്ളു
ഉം
പിന്നെ ഛായുടിഎയ്ഞ്ഞോ?
ഛായ കുടിച്ചില്ല കുടിക്കണം കൊറച്ച് മുമ്പാണ് ചോറുണ്ടതെ ചോറുണ്ടെയ്ഞ്ഞു ഇനി ഛായ കുടിക്കണം ഛായ കുടിക്കാനുള്ള പരിപാടി നോക്കണം.
ഇന്നെന്താ വഴുകീ ചോറയ്ക്കാന്?
വെശക്കന്നുണ്ടായില്ല
ആ
ഉം ഇന്നെന്ന ചോറിന് കറിയൊക്കെ ആക്കിയേ?
ചോറിന് കുമ്പളങ്ങകറി പിന്നെന്ന് മീനും ബീഫും എറ ഇതൊന്നും ഉണ്ടായില്ല ചിക്കനൊന്നും ഉണ്ടായില്ല അപ്പ പിന്നെ ഞമ്മളെ ഒണക്ക ഒണക്കമീൻ ഉണ്ടാവൂലെ അത്
ആ പച്ചമീനൊക്കെ ഭയങ്കര പൈസയല്ലേ
ആ ഞങ്ങക്കത് കച്ചോടം ഉണ്ട് അപ്പൊ ഇപ്പൊ ലീവാണ് ഇപ്പൊ മാഴാക കാരണേയ്
പച്ചമിൻ കച്ചോടാ
ആ ആ
ഏ കത്തി പൈസയല്ലേ ഇപ്പൊ മീനിന്
ആ അതാണ് ഇപ്പൊ പോവാൻ പറ്റണില്ല.
എങ്ങനെ നല്ല പൈസക്കാണോ മീൻ വിക്കണേ?
ആ മാർക്കറ്റില് കൂടുതൽ പൈസ ആകുമ്പോ ഇട്ക്കില്ല.
ആ ബൾക്കായിട്ട് മേടിക്കുമ്പോ പൈസ കൊറവായിരിക്കുംല്ലേ
ആ ആ
നമ്മൾ പിന്നെ ഒ ഒറ്റയ്ക്ക് വിക്കുന്നോണ്ട് പൈസ കു ന ഇഷ്ടത്തിന് പറയാനായിരിക്കുംല്ലേ ആ മീൻകച്ചോടടെങ്ങനെ ലാഭം ഒണ്ടോ?
അ ആ ഡെയിലി ഒന്നുണ്ടാവില്ല. വെല കമ്മിയായിട്ട് മാർക്കറ്റിന്ന് കിട്ടാണെങ്കി
മ്മ്
അപ്പൊ നമ്മക്കും ലാഭണ്ടാവും വെല കൂടിയ ടൈമിലാണ് ഇവര് ഇടുക്കലില്ല അപ്പൊ പിന്നെ നഷ് ട്ടം വരൊള്ളൂ.
ആ അതെ അതെ
ആ പൊന്നു വാ
വീട്ടിലേകൊക്കെ മീൻ കിട്ടുവോ അപ്പൊ
എങ്ങനെ
ക്ക വീട്ടിലേക്കൊക്കെ മീൻ കിട്ടുവോന്ന്
ആ അതെ അതെ മീൻ തന്നെക്കാരം.
ആ അപ്പൊ ഡെയിലി മീൻ കറിയായിരിക്കുംല്ലേ മീങ്കച്ചോടായ ഡെയ്ലി മീൻ കറിവെക്ക
കറി രണ്ട് കറിം വെക്കും കുമ്പ്ളങ്ങി വെക്കും മീനും വെക്കും രണ്ടും ഡൈലി വെക്കോ പിന്നെ ഹസ്ബെന്റ് ന്
ഓ ആണോ
ആഹ് ആഹ് ആഹ് അത് ഡെയ്ലി വേണം അത് ഡെയ്ലി വേണം
ശീലായാ പിന്നെ മാറ്റാൻ ഭയങ്കര പാടാ
ആ അത് ശീലായ്ക്കുണു അത് ഞാൻ വര്ന്നീന് മുന്നള്ള ശീലാ
ആ പിള്ളേരൊക്കെ വന്നോ സ്കൂളയ്ഞ്
ആ ഓല് വന്നു
എത്രയല്ല പിള്ളേര് പഠിക്ക്‌ണേ
സുക്കോണേ ഹലോ
ആ എത്രയല്ല പഠിക്കണ കുട്ടികള്
അവര് ഒരാള് ആറില് ഒരാള് നാലില് മറ്റോര് ട്വിൻസ് ആണേ യു കെ ജില്
ഓ റ്റിൻ സാണോ
ആഹ് ആഹ്
രണ്ടുപേരും യു കെ ജീലായി ലേ
ആ യു കെ ജിക്ക്‌ എത്തി
എനിക്ക് ട്വിൻസ് വേരികാന്ന്ള്ള ഭയങ്കര ആഗ്രഹായിരുന്നു
അത് വേണെന്നോ
മ്മാ
ഇൻക്ക് പേടിയായിരുന്നു ഒരു കൂട്ടം കേക്കണേ മേടം വേറെ ആര്ക്കേലും ണ്ടായീന്ന് പറയുമ്പക്കന്നെ ഇൻക്ക് പേട്യേണ് റ്റങ്ങളെ നോക്കണ്ടേ ന്ന്ള്ളത് അപ്പൊ എനിക്കെന്നെ തന്നു
ആ എനിക്ക് ഭയങ്കര ആഗ്രഹായിരുന്നു വേണന്ന്
ആഹ് ആഹ് ഇപ്പ കൊഴ്പ്പല്ല സ്കൂൾക്കോക്ക് തൊടങ്ങിയപ്പളേയ്
ആ ചെലേ സമയൊക്കെ പേടി
ആ മറ്റേത് എങ്ങനെ
അപ്പൊ കുട്ടികളൊക്കെ സ്കു ളിൽ പോകണ്ട് കുറച്ച് സമയം ഫ്രീ കിട്ടുന്നുണ്ട് കുഴപ്പമില്ല
ആ ഇപ്പൊ കൊഴപ്പല്ല മറ്റേ ചെറുപ്പത്തിലാവുമ്പളേയ് ഭയങ്കര ബുദ്ധിമുട്ടേര്ന്നു ഉം രാ ത്രിയൊന്നും ഒറക്കേ ണ്ടാവില്ല
ഉം ഇപ്പൊക്കെ ഏകതേ ശരിയായാ
അയ്ന്റെ മുന്നെ പാലുടിക്കെ നിർത്തി
അത് ന്തേ
ഇത് ഇവര് രാത്രിക്ക് രണ്ടും തിമന്ന് വിടേല്ല അങ്ങനെ കുടിക്ക
എനിക്ക് തീരെ പറ്റാൻട്ട് അല്ല പെൺകുട്ട്യാളെന്നേണ് അപ്പ ഇൻക്ക് തീരെ പറ്റായ്ട്ട് ഞാനത് നിർത്തി
ഓ ആണല്ലേ
ആഹ്
പൊതുവെ പെൺകുട്ടികൾക്ക് അങ്ങനെ പാല് കൂടി കുറവായിരിക്കും
ആ വര് നേരെ തിരിച്ചാ ഒരുപോള കണ്ണടക്കാൻ പറ്റൂല നമ്മള ഇങ്ങനെ ഈ സൈഡ് ക്കും കിടക്കാൻ പറ്റില്ല ഈ സൈഡ് ക്കും കിടക്കാൻ ൻ പറ്റില്ല അങ്ങനെ മലന്ന് അങ്ങനെ കിടന് രണ്ട് രണ്ട് പട കന്ന് ഇങ്ങനെഇമ്പി കുടിക്കന്നെ
അയ്ന്റെ ബുദ്ധിമുട്ട് ഉണ്ടാവൂലേ ശരീരത്തിന്
ആ നല്ല ക്ഷീണേന്ന് രാത്രി ഉറങ്ങാനും പറ്റൂല നേരം വെള്ത്താലാണെങ്കിലോ പെരും പണില്ലേ
ആ
അങ്ങനെ വരരു കരയൽ എത്തണ വരെ നല്ല ബുദ്ധിമുട്ടിരിന്നു
അപ്പൊ പാലു കുടി നിർത്തിത് എങ്ങനെണ്
ആ എന്തോ പറയാ മെഡിക്കൽ സ്റ്റോറിന്നൊക്കെ വാങ്ങാൻ കിട്ടൂ എല്ലാ മെഡ ക്കൽ സ്റ്റോറിന്നല്ല ഈ എന്താ പറയ പച്ചമരുന്ന് കടയിന്നൊക്കെ എന്താപ്പന്റെ പേര് സന്യായം
ഓ എനിക്കറിയില്ലരോ അത് വാങ്ങി തേച്ചാ
ആ അത് വാങ്ങി തേച്ച് അത് നല്ല കയ്പ്പേക്കാരം അപ്പൊ പിന്നെ ഓല് കുടിക്കാൻ വരുമ്പത് കഴിക്കൂലേ രണ്ടു ന്നാലും കരഞ്ഞു ആ അങ്ങനെ വെറുപ്പിച്ചു രണ്ട് ദിവസം കരഞെടങ്ങാറായി അങ്ങനെ നിർത്തി
പാ
പാൽകുടിയൊക്കെ കുഞ്ഞുങ്ങളുടെ ഒരു അവകാശല്ലേ അത് നഷ്ടപ്പെടുത്തണേന്നോ
പാവം കുഞ്ഞുങ്ങള് ഭയങ്കരായ ബുദ്ധിമുട്ടും ശരീര പ്രശ്നങ്ങളൊക്കെണ്ടാവും പക്ഷെ നമ്മളതനുസരിച്ച് നിക്കണം ബോഡിയെല്ലാം ശ്രദ്ധിച്ച്
പക്ഷെ ഇവിടെന്ന്റ്ഞ്ഞ സഹായത്തിനൊന്നം ആരുംല്ലേ അപ്പൊ ഞാനന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യും വേണം
പകൽ മുഴുവൻ നമുക്ക് പണിയും രാത്രി യൊന്ന് കടക്കാനും പറ്റൂല്ല അങ്ങനെ എടങ്ങാറായിട്ട്
ആ അമ്മയൊന്നുംല്ലായിരിക്കല്ലേ
ഉമ്മണ്ട് വയസ്സായതാണ്
ആഹ്
അങ്ങനെ
പാവം
വൈനേരത്തേക്ക് ചോറിന് കറിയൊക്കെ ആയോ
ആ അത് രാവിലെ ഒന്നായിറ്റ് വെക്കും
ആ ഇനി പിള്ളേര പഠിപ്പിക്കണംല്ലേ
ആ ഇഞ് ഓല് കൊറച്ചേരം കളിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കായിരിക്കുള്ളൂ പിന്നെ കുള്യൊക്കെ കഴിഞ്ഞ്. അവ്ടെ സ്കൂൾ പോണ പിള്ളേരില്ലേ?
ഇല്ലല്ല ഉം ഒരു കുഞ്ഞു വാവേ ഒള്ളൂ. കുഞ്ഞു വാവ ഒരു വയസ്സായൊരു കുഞ്ഞു വാവയുണ്ട്.
അതെ ആഹ് ഇപ്പെന്താ പണിന്ന് ന്നട്ട് വാവാ.
ഏഹ്?
കുട്ട്യെന്താ പണിനോയ്ക്കാ.
കുട്ടി
കുട്ട്യെന്താ പണീന്ന് ചോയ്ക്കാ
അല്ല ഒന്നുല്ല ഓ ഒർങ്ങാ.
ആഹ് ആഹ് അതാ ത്രേ ഫ്രീ യായിട്ട് വിളിക്ക്ണല്ലേ.
ഉം ഇല്ലെ പിന്നെ അവനെ നോക്കണം ഹുംവൻ്റെ കാര്യങ്ങള് ശ്രദ്ധിക്കണം.
ആഹ്
അങ്ങനെ പിന്നെ തെരക്കാവും.
ആഹ്
അപ്പൊ ഹസ്ബൻ്റ് ജോലിക്ക് പോയിട്ടാള്ളേ?
ഇപ്പൊ ഓട്ടോറ്ഷേണ്ട് പെയ്ക്കാണ്.
ആഹ്
രാവിലെ മീൻ കച്ചവടം കൊണ്ട് പോകും അതൊരുച്ചവരെണ്ടാവും അത് കഴിഞ്ഞാ പിന്നെ ഓട്ടോർഷേണ്ട് പോവും
ഓട്ടർഷ ല്ലേ ഉം
അവടെ ഹസ്ബന്റിനെന്താപണി?
എന്തോ എന്താ കേട്ടില്ല.
എങ്ങനെ?
ലോ
ഹലോ കേകാല്ലേ ഹസ്ബെൻ്റിനെന്താ പണ്യോയ്ക്കാ നാട്ടിലില്ലേ?
ആഹ് യാ നാട്ടിലില്ല ഹസ്ബൻ്റീ പൊറത്താ യൂറോപ്പ്. ഹലോ കേക്ക്ണില്ല്യാ?
എടക്ക്ങ്ങനൊരു സ്റ്റെക്ക്ണ്ട്. ഹലോ